ആ
ഹലോ
ഉം
ഉം എന്താ വിശേഷം
എന്താ പ്രത്യേകിച്ചൊന്നുംല്ല അങ്ങനെ പോണ്
ഉം ഇവിടെ അങ്ങനെ തന്നെ കുട്ടികളൊക്കെ സ്‌കൂളിൾ പോയോ
ആഹ് പോയി
മഴ ഉണ്ടോ അവിടെ
ഉം ഉംവെയിലാണ് അവിടെയാ
ഉം ഇവിടിം ഇങ്ങനെ തന്നെ കാലാവസ്ഥക്ക ആകെ മാറില്ലേ
ഉം ഉം മയക്കാലാണെങ്കിലും വേനൽക്കാലം പോലെയാണ്
ഉം മായക്കാലാണെന്ന് തോന്നണേ ഇല്ല ഈ ടൈമിലൊക്കെ എന്തോരു മായണ്ടാണ
അതും ചെറിയ വെയിലൊന്നും അല്ല നല്ല മറ്റേ മാർച്ചിലക്കെണ്ടാകണം പെരുും വേനല ണ്ടാവ്ണ വെയിലുണ്ടാവുലേ അങ്ങനത്തെ ചൂടുള്ള വെയിലപ്പൊ ഇന്നെന്താ പ്രശ്നം അറിയോ ഇപ്പ മഴ ല്ലാഞാാലേ അടുത്ത കൊല്ലം ഒരു ജനുവരി ആകുമ്പോത്തനെല്ലാ കിണറും പറ്റും
ഉം
ഉം
അങ്ങനെയ്ക്കാല്
ഇപ്പൊ കഴിഞ്ഞെല്ലം അത്യാവശ്യം മഴ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ മാസം വല്ലാതെ പ്രശ്നം വന്നിട്ടില്ല അതായത് വലെ ഈ വേനൽക്കാലത്ത് വല്ലാതേ വെള്ളം ഇല്ലാ പ്രക്ഷണങ്ങളോന്നും കാര്യയിട്ടൊന്നും കേട്ട്ട്ട്ല്ലല്ലോ? ഉം അത് കഴിഞ്ഞാലും അത്യാവശ്യം മഴ ഇള്ളത് കൊണ്ട് വല്ല്യേ പ്രശ്നല്ല
ഉം
പക്ഷെ ഇപ്രാവശ്യം കണ്ടില്ലേ ഇങ്ങനെ പോയാലേ അടുത്ത ജനുവരി ആവുമ്പോത്തിനന്നെ നല്ല വരൾച്ചയാവും അല്ലേ പിന്നെ അടുത്ത ജനുവരി ആകുമ്പോ വേനൽ മഴ കിട്ടിയ കോയപ്പണ്ടാവൂല
ആഹ് ട്ട്യാ കോയപ്പണ്ടാവൂല എന്നാലും മഴ വാണം
ഉം
ഉം ഇന്റെ മകനൊക്കെ ചോയ്ച്ചും ഇത് മഴക്കാലല്ലേ ഇമ്മച്ചെ എന്താ മഴ വരാതേ ചോയ്ച്ചും റെയിൻകോട്ടും, കോടയും അതൊക്കെ വാങ്ങി വെച്ചിക്ണേ അപ്പം അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വര്ന്നില്ല
ഉം
ഉം അപ്പ ഇന്നോട് ചോദിക്ക എന്താ ഇപ്പ മഴല്ലാത്തെ ഓൽക്കിഷ്ടാണ് റൈൻകോട്ടും അങ്ങനെ ഒൽകങ്ങൻത്തെരിത് കിട്ടീട്ടില്ലല്ലോ
ഉം ഉം
അങ്ങനെ മഴ ആസ്വദിക്കാലൊന്നും കിട്ടീട്ടില്ലല്ലോ അപ്പെ ഇന്നോട് ചോയ്ക്കും എന്താ ഇപ്പോന്നൂല്ലാതെ കഴിഞ്ഞപ്രാവശ്യ ഇപ്പ സ്കൂള് എന്താ ഈ ടൈമിലൊക്കെ മറ്റേ മഴത്ത് കോട്ടിട്ട് കാണ്ട്ല്ലേ ഡാൻസും അങ്ങൻത്തെ പരിപാടിക്കെ ഇണ്ടയ്നി പക്ഷെ ഇപ്രാവശ്യം അങ്ങൻതെതൊന്നും ഇല്ലല്ലോ ന്നൊക്കെ ചോയ്ക്കും ഇന്നോടെ
ഉം ഉം
ആഹ് ആഹ് ആഹ് ഉം കഴിഞ്ഞപ്രാവശ്യം ഈ ടൈമില് ട്ടു ന്തായിഞ്ഞല്ലോ
ഉം ഇപ്പൊ ഈ ഈ പ്രാവശ്യം തന്നെ ജൂണിന്റെ തൊടക്കത്തില് ഫസ്റ്റ്‌ തൊരഴ്ചക്കെ അത്യാവശ്യം മഴണ്ടായിന് എന്നിട്ട് റെഡ്അലെർ മറ്റേ ഓറഞ്ച് അലർട്ട്ന്നൊക്കെ പറഞ്ണ്ടായിരുന്നല്ലോ ഉം
ഏഹ് സാധാരണ ഈ ടൈമിലൊക്കെ രണ്ട് മൂന്ന് വട്ടം സ്ക്കൂളോയിവോക്കെ ഇണ്ടാവല്ണ്ട്
മ്മ് മ്മ്
ക്ഷേ ഇപ്രാവശ്യം അയ്ന്റെ പേരിലൊന്നും ഒഴിവ് ഇണ്ടായിട്ടില്ല
ഉം
നമ്മളെ ഇവിടൊന്നും റെഡ് അലേർട്ട് ആയ്ട്ടന്നെ ഇല്ലാ തോന്ന്ണ്ലെ ഓറഞ്ച് ഞ്ചോ ഓറഞ്ചരെ ആയിട്ടോള്ളോല്ലോ
ഉം പോതുമിനമായ ഒന്നും
ആഹ് എന്നാലിപ്പോ സത്യം പർഞ്ഞാ മ മഴ കാണാൻ പൂതിയട്ടിണ്ട് കാരണം മഴ കിട്ടീട്ടപ്പ കൊറേ ആയില്ലേ ഇനിപൊ ന്ന് മയൊന്ന് മയക്കാർ ഇങ്ങനെ വരും അപ്പൊയാര്ച്ചും മഴ പെയ്യുംന്ന്. പിന്നെ അതേപോലെ തന്നെ പോവും ചെയ്യും
ഉം
മ്മ്ഹ്
ഇതാണ് ഇപ്പത്തവസ്ഥ ഇങ്ങനൊക്കെപ്പോയാ എന്താ കാട്ടാന്നറീല്ല. ഏഹ് ഇപ്പ തന്നെ ഇപ്പ നല്ലോണം കെണർ നറഞ്ഞ് നിക്ക്ണ സമയാണ് പക്ഷെ വെള്ളം ഒന്നായിട്ടു പോലൂല്ല.
മ്മ്ഹ് ഞങ്ങക്ക്ന്നൊക്കെ പറഞ്ഞാ ഇവടെ കെൻ്റ്റില് ഓൾറെഡി വെള്ളം കൊറവാണ്. ഞങ്ങൾ ലൈൻ വെള്ളം ഇട്ക്ക്ണെ ആൾക്കാരാണ് കെണർണ്ടായിട്ട് പോലും. ഞങ്ങളീ നല്ല മഴന്റെ ടൈമില് മാത്രൊള്ളു ഞങ്ങള് മൊട്ടറി ടാ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങക്ക് ഒരു വട്ടം പോലും മോട്ടർ ഇടാൻ പറ്റിയിറ്റില്ല. ഇങ്ങനെ കാരണം വെള്ളം എടുക്കാൻ പേടിയാണ്.
മ്മ്ഹ്
കാരണം മഴ റ്റെ പിന്നെ പെയ്തിട്ടില്ലെങ്കി പിന്നാ അതൊരു ബുദ്ധിമുട്ടല്ലേ.
മ്മ്ഹ്
ഇവെടേണെ വെള്ളം എൾപ്പം കയ്യും ചെയ്യും. അങ്ങനേണ് ഇപ്പത്ത വസ്ഥ. മ്മ്ഹ് പിന്നെ
താണ്
ഇപ്പൊ കാലാവസ്ഥെന്നെ ആകെ വ്യതിയാനാണല്ലോ. ഇപ്പം മഴക്കാലത്ത് മഴല്ലാ വേനൽക്കാലത്ത് മ്മ്ഹ് മഴാ. പിന്നെ തണ്പ്പ് കാലത്ത് തണ്പ്പ് ഇല്ല മഞ്ഞില്ലാ.
ഉം ഉം
മഴക്കാലത്താണെ രാവിലെ മഞ്ഞ് ഇണ്ടായാ പിന്നെ മഴല്ലാ.
ഉം
അങ്ങനെയൊക്കെ. ഇപ്പൊ ഇന്നെലിം മിഞ്ഞാന്നു ആയിറ്റ് നല്ല മഞ്ഞേനി. പൊറത്ത് എറങ്ങ്യേപ്പം. അപ്പളേ ഇൻക്ക് തോന്നി മഞ്ഞ് ഇണ്ടായാ മഴ ഇണ്ടാവൂലല്ലോ. കാരണം ഈ സ് ടൈ മ് പർഞ്ഞാ മഞ്ഞൊന്നും ഉണ്ടാവൂല്ല മയായതോണ്ട്.
ഉം
ഉംഹേഹ്.
ഇത് തോന്ന്മ്പോ പെജ്ജാ.
ഉം. ഇങ്ങക്കെങ്ങനേ കെണറാ?
ആഹ് ഞങ്ങക്ക് കെണറാണ് ഇവടെ എന്താ വെച്ചാല് ഇങ്ങനെ പാടത്തിന്റെ വക്കത്തായതോണ്ടേ. ഇപ്പേത് വേനലാണെങ്കിലു ഇത് വേരെ വെള്ളത്തിന്റെ അങ്ങൻത്തെ പ്രശ്നം ഇത് വരെ ഒന്നും വന്നിട്ടില്ലാ.
ഉം ഈ കൃഷിപ്പണി ചെയ്യ്ണോലൊക്കെ ഓലൊക്കേക്കാരലേ ബുദ്ധിമുട്ട്
ഉം ഉം
നമ്മക്ക് ന്ന് പറഞ്ഞാ നമ്മളെ നമ്മക്ക് ജീവിക്കാൻല്ലെ വെള്ളം മാത്രം മതി. പക്ഷേ ഓര്ക്ക് ന്ന് പർഞ്ഞാ ഓലെ ഉപജീവനമാർഗം അതാണല്ലോ.
ഉം ഉം
ഉം അപ്പൊ വെള്ളം ഇല്ലെങ്കി അത് പോലെ നന്നായി ബാധിക്കും അവനെ ബാധിച്ചാ അത് നമ്മളെയും ബാധിക്കും
ഉം എല്ലാരെയും ബാധിക്കും
ഉം ഉം അങ്ങനെയാണ് വെള്ളം ഇല്ലാതെ ഇപ്പം എന്ത് ഇല്ലെങ്കി നമ്മക്ക് കഴിയാൻ പറ്റും പക്ഷേ വെള്ളം ഇല്ലാതെ നമ്മുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എതൊര് ആവശ്യത്തിന് ഞമ്മക്ക് വേണ്ട സാധാനാണ് വെള്ളം
ഉം ഉം
ആഹ് വെള്ളം ഇല്ലെങ്കി പിന്നെ നമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ട ഈ കാര്യം.
ഇപ്പൊ തന്നെ ഇപ്പ ഞങ്ങളെ ഞങ്ങളെ ആഹ് ഒരു കിണറേ
ഉം
കുടുംബങ്ങൾക്കുള്ള വെള്ളം ഉപയോഗിക്ക്ണ പക്ഷേ ഇത് വരെ ഇല്ലാത്ത പ്രശ്നങ്ങള് ഇല്ല കേറും അത്രയും കുടുംബങ്ങള് എട്ത്തിട്ടും വെള്ളത്തിന് വല്യ കൊഴപ്പേ കാര്യങ്ങൾ ഒന്നും ഇതുവരെ ഇണ്ടായിട്ടില്ല ഉം
അയ് ശരി ഉം ഉം ഞങ്ങളെ അവ്ടെക്കെ നോക്കുമ്പോ ഒര് വീട്ട്ക്ക് എല്ലാ വീട്ടിലും കിണറുണ്ട് പക്ഷേ എവിടെയും ഇങ്ങനെ വെള്ളം ഇല്ല ഉം പിന്നെ ഇപ്പൊ വെള്ളം ഇല്ലാഞ്ഞ്ട്ട് ചെലവരൊക്കെ കൊയൽ കിണറ് കുത്താണ്
അയ്ല് വെള്ളം ഉണ്ടോ
ഉം അങ്ങനെക്കെ അങ്ങനെ വെള്ളം അയില് വെള്ളം ഇണ്ട് പക്ഷേ അങ്ങനെ ഓല് അങ്ങനെ കൊയല് കുത്തി നമ്മക്ക് തീരെ വെള്ളം ഒണ്ടാവൂല്ലാ എന്നൊക്കെ പറയണേ കേക്കാല്ലോ
ആഹ് ആഹ് ഭൂമിന്റെ അടിന്ന് വെള്ളം ഫുള്ള്
ഉം ഉം ഇവ്ടെ ഇപ്പ ഞങ്ങള് അപ്പറത്ത് തന്നെ ക്വാർട്ടേഴ്സാണ് അതാണെങ്കി ഒരു അഞ്ചാറ് എട്ട് ഫാമിലി ഇണ്ട് അവ്ടെ
ഉം
അപ്പൊ അവര്കൊക്കെ ആഹ് കൊഴകിണറിന്നുള്ള വെള്ളാണ് അപ്പൊ അങ്ങനെ പോയാ ഞങ്ങക്ക് തീരെ വെള്ളം ഇണ്ടാവില്ലാന്ന് ഇങ്ങനെ വിചാരിച്ചു.
ഉം ഉം
ഉം ഏതൊരു. സ്ഥാപനമായാലും വെള്ളം അത്യാവശ്യമാണല്ലോ അത് ഹോസ്പിറ്റൽ ആയാലും സ്കൂൾ ആയാലും. എന്തായാലും വെള്ളന്ന് പറഞ്ഞ അത്ര ക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണല്ലോ നമ്മുക്ക് ഇണ്ടാക്കാൻ കഴിയ്യൂല്ലല്ലോ. ഇത് ഭൂമിന്ന് കിട്ടണതല്ലേ. ബാക്കിയുള്ളതൊക്കെ നമ്മുക്ക് ആർട്ടിഫിഷ്യൽ ആയി ഇണ്ടാക്കാനി. ഇതൊന്നും നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ.
ഉം ഉം
ഉം എന്തായാലും ഇ ഇനിയെങ്കിലും മഴ പെയ്ത് കിട്ടിയാൽ മതിയാരുന്ന്.
ഉം അതാണ് ഇപ്പൊ ജൂണില് ഇപ്പോ എന്തായാലും ഉണ്ടായില്ല അപ്പൊ ജൂണ് കഴിയാനായി ഇനി അടുത്ത. ജൂലൈയിലെങ്കിലും നല്ല രീതിയിൽ മഴ പെയ്താ വലിയ കുഴപ്പമില്ല.
ഉം രണ്ട് പ്രാവശ്യം.
ഉം അങ്ങനെ ഉണ്ടാവും പ്രളയൊക്കെ ഉണ്ടായത് ഓഗസ്റ്റ് രണ്ട് പ്രാവശ്യം. ഉം അങ്ങനെയൊക്കെ. അങ്ങനൊന്നും വേണ്ട പക്ഷെ എന്നാലും മഴ അങ്ങനൊക്കെ ഉണ്ടായാ മത്യേനു മഴ ഉം പിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വല്യ മഴയൊന്നും ഉണ്ടാവുല്ല അതുവരെ നമുക്ക്. പ്രതീക്ഷിക്കാ മയ പയ്യക്കാരിന്ന് പിന്നെ നമ്മ പ്രതീഷ് ചെന്നിട്ടൊന്നും കാര്യം ണ്ടാവില്ല.
ഉം
ഉം ങ്ങളെ എര് ത്തത്തെ വീട്ടിലൊക്കെ വള്ളണ്ടോ?
ഇന്റെ അവടെ കുറവാണ്. അവിടെ എന്നാല് അടുത്തടുത്താണ് അങ്ങനെ വീടുകൾ വരുന്ന അപ്പ അടുത്തടുത്ത് വീട്ണ്ട എന്നെ വെള്ളം കുറവാ
ഉം ശരിയാ. വള്ളം ങ്ങക്ക് എപ്പളെങ്കിലും വാങ്ങേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? വള്ളെ
ത് പെട്ടെന്നു
ഉം വെയിലൊന്നാവുമ്പോ തന്നെ. മയ് എന്താ വെള്ളംന്നായിട്ട് വറ്റി പോവാണല്ലേ?
ഉം ഉം ഉം
ഉം
എന്തൊക്ക്യാവോന്നറിയില്ല ന്തായാലും അടുത്ത മാസങ്കിലും നല്ല രീതിൽ മഴ കിട്ടിയാൽ മതിയാരുന്നു.
ഉം അതന്നെ എല്ലാരും പറയണം ഒന്നില്ലെങ്കില് നമ്മുക്ക് ജീവിച്ച്പോവ വെള്ളല്ലെങ്കി. ജീവിക്കാൻ കയ്യൂല നമുക്ക് ന്നല്ല ഏതൊരു ജീവിക്കും. ചെടികൾക്കായാലും അത് സ മറ്റേ എല്ലത്തിനും. ഇത് ജന്തു ജാല. ആഹ് അതമ്മക്ക് ണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടാണ്.
ഉം
അത് ഭൂമിന്നന്നെ നമുക്ക് കിട്ടണ്ടേ.
എഹ് ഏഹ്
ഉം ഉം പിന്നെ ഇല്ലതൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്ക.
എത്ര സൂക്ഷിച്ചാലും പിന്നെ എന്താച്ചാല് കെന്റ്ന്നും പറ്റോല്ലോ.
ഉം കയ്യും
ഉം ഞങ്ങളിപ്പോ ഞ്ഞി ചെിലവാക്കാന്നാലും അഹ് വെയിലർച്ചിനനുസരിച്ച് അങ്ങനെ വെള്ളം വറ്റ്യോണ്ട്ക്കും
ഉം ശരിയാ ഉം ഉം എന്താലും ഞ് മഴ പെയ്യട്ടെ ഉം ഉം ഞാൻ വേറെ ഒന്നുല്ല ന്നാ ശരിന്നാ മയഞ്ഞി പെയ്താ മതിയേഞ്ഞി പറയാ ഉം ശരി
ഉം